ആഹ് കേക്കണില്ലേ ആഹ് ഇണ്ട്
ഉം എന്താ വിശേഷോ
എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല
മഴണ്ട് ഇന്ന് രാവിലെ തൊടങ്ങിയതാ മഴ ഉം ഒരു ചെറിയൊരു ചോർച്ചണ്ട്
ഉം ചായടി കഞ്ഞാ
ചായകുടി കഴിഞ്ഞിട്ടില്ല ഒണ്ടാക്കി വച്ച്
ഉം എന്താ കടി
അവടൊക്കെ കഴിഞ്ഞോ ചായക്കുടി
ആഹ് കുടി കഴിഞ്ഞു
ഉം
എന്താ ചായക്ക്‌
ഉച്ചക്കെക്ക് കടി ഒരു പൊരിയാണ് പിന്നെ റവ പരത്തിട്ട് റവ കൊഴച്ച് പരത്തിട്ട് പൊരി ഉണ്ടാക്കിതാ എണ്ണേല് പൊരിച്ചെട്ത്തോ
റവേ
യൂട്യൂബില് കണ്ടപ്പോയിണ്ടാക്കിയതാണ് ഏഹ്
റവ പൊരിക്കെ
റവ അല്ല റവ വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ കൊഴച്ചിട്ടിട്ടേ മാവാക്കി ഇത് പത്തിരി പോലെ പരത്തി ചെറിയ പത്തിരി ആക്കിട്ട് ചെറിയ കട്ടിയില് ന്നിട്ടത് വെളി ച്ചെണ്ണയില് ഓയിൽ ഇട്ട് പൊരിക്കുക എല്ലാം കൂടി പൊള്ളിയൊക്കെ വരുന്നുണ്ട് അല്ലോ നന്നാവുന്നുണ്ട് അത് പിന്നെ ആദ്യ തേങ്ങ ചെറിയുള്ളി നല്ല ജീരകം ഇതൊക്കെ റവേലിട്ടിട്ട് കുഴച്ചിട്ട് അപ്പ അത് നല്ല ചൂടുവെള്ളത്തില് കൊഴച്ച ച്ചെടുക്കുക അഞ്ച് മിനിറ്റ് റസ്റ്റ്‌ ചെയ്യാംവെക്കാ
അതരക്കാണാ വെളുത്തുള്ളി
ആഹ് തേങ്ങ എല്ലാം അരക്കണ്ട ചതച്ചാ മതി നമ്മള് ഇതാക്കൂലേ എന്താണ്
ആഹ്
കൂട്ടാനിലേക്കെടാന് ചതക്കൂലേ
ആഹ് ആഹ്
നല്ലോണം അരക്കാതെ അപ്പൊ ചതിച്ചിട്ട ന്നിട്ട റവേലെക്കിട്ടിട്ടു മിക്സ് ചെയ്തിട്ട്
ന്നിട്ട് ബോരിയുടെ മാരി ചുട്ട എടുക്ക
വച്ചിട്ട് ആഹ് പൂരിന്റെ അത്ര ഇതാ കൊറച്ച് കട്ടി വേണം
ആഹ്
കൊറച്ച് കട്ടിലി പരത്തുവാ പരത്തിട്ട് വെളിച്ചെണ്ണല് മുക്കി പൊരിക്കുക
ആക്കും മ്മ്
ടേസ്റ്റ്ണ്ട് ടേസ്റ്റ് നോക്കിയപ്പോ
അയിക്ക് കറിയൊക്കെ വേണ്ടി വരോ
കറിന്റെ ആവശ്യൊന്നുല്ല വേണെങ്കില് ഉണ്ടാക്കാ ചട്നിയോ എങ്ങങ്കിലൊക്കെ ഉണ്ടാക്കാ
വീട്ടിലാരൊക്കെയിണ്ട്
വീട്ടില് ഞാന് ഉമ്മ രണ്ട് കുട്ടികള് ഹസ്ബൻഡ് ഗൾഫിലാണ്
ആഹ്
ഇപ്പോ നാത്തൂന് വന്നണ്ട് രണ്ടാള് പഠിക്കുകയാണ് മൂത്താള് നാലിലാണ് ചെറിയ ആള് ഒന്നിലാണ് മദ്രസ്സക്കു പോയതാണ്
ആഹ്ശരി എപ്പളാ വരിക ഞങ്ങള് നാലാള് ആഹ് നിക്ക് മക്കള് നാലാള്
നാല് കുട്ടികളോ ഐ ശരി
ഉം മൂത്താള് കല്യാ മൂത്താള് കല്യാണം കഴിഞ്ഞപ്പോ ഡിഗ്രി കഴിഞ്ഞു
ആഹ്
രണ്ടാമത്തോള് അക്കൗണ്ടിങ്ങിന് പോവ പ്ലസ് ടു കയിഞ്ഞിട്ടു മൂന്നാമത്തോള് എട്ടിലാണ് ചെറിയോള് രണ്ടിലാണ് ചേർത് മദ്രസ്സവിട്ടു വന്നിട്ടില്ല ഒമ്പത് മണിയായ വരും
ആഹ് ശരി ഒമ്പത് മണിക്ക് അപ്പൊ എപ്പോളാ ക്ലാസ്സ് ആറരക്കോ
ആഹ് രാവിലെ ഏഴ്‌ മണിക്ക ക്ലാസ് തൊടങ്ങ
ഉം ഏഴ് മണിക്ക് കഴ ഒമ്പത ഒമ്പത് മണിക്ക് എത്തില്ലേ
ആഹ് ആഹ്
ഉം ഉം ഉം
തുടങ്ങ
ഇവിടെ ഏഴരക്ക് ഒമ്പതേകാൽ ആകുമ്പോ വരും നല്ല എല്ലാവർക്കും സ്കൂൾ വണ്ടി നേരത്തെ എത്തണോണ്ട് മദ്രസ വേഗം വിടും
പിന്നെ പിന്നെ വേറെന്താ സ്കൂളിൽ ആഹ് ഓലോ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്
ഉം ഉം
ഉ വൈകുന്നേരം വരും നാല മണിക്ക്
ആഹ്
അവിടെ വിളിച്ചന്നില്ലേ ആള് വിളിച്ചീന്നില്ലേ ആള് വിളിച്ചിന്ന
ആഹ് വിളിക്കൂല ഇനി വൈകും നേരവേ വിളിക്കുള്ളൂ ഡ്യൂട്ടി പോയതാണ്.
ആഹ്
ഉ അണ്ടപ്പോ അങ്ങനെ ജോലിെ സമയത്ത് അങ്ങനെ ഫോൺ ചെയ്യാാനന്നന്ന് പറ്റീലാ
ആഹ് ഉമ്മ എന്ത് ചെയ്യാന്
ഇമ്മ ഇവിടെ ഉണ്ട് ഇമ്മ ജോലിക്ക് പോകണ ആളാണ് ഇമ്മ അംഗണവാടി ഹെൽപ്പറാണ് ഉമ്മ പോവാനൊക്കെ ഒരുങ്ങാണ് ഉ വീട്ടിൽ ആരും ഉണ്ടാവൂില്ല അതന്നെ ഉണ്ടാവുള്ളു
ആഹ്
ഉ
പിന്നെ
ഇ എന്ത അവിടെ കടി ചായക്ക്
ചായക്കിന്ന് ദോശയും ചിക്കൻ കറിയാണ്.
ഉ ദോശ എങ്ങനെ അരി അരച്ചതാണോ അല്ലെങ്കിൽില് പൊടിയുണ്ടോ
ദോശ പൊടിയുണ്ട് ആ അരിപ്പൊടി പച്ചരി പൊടിപ്പിച്ചോണ്ട് വന്നതേ
ഉ അത പച്ചരി വെള്ളത്തി്ിട്ടോ അങ്ങനെല്ലല്ലോ അരച്ചിട്ട്
പച്ചരി ആ പൊണ അടിക്കണണ്ട് പച്ചരി വള്ളത്തിൽ ഇട്ടിട്ടല്ല പൊടികൊണ്ട് അരിപ്പൊടികൊണ്ട്
പൊടി ആ് അത് അങ്ങനെ നന്നാവുംല്ല ഭയങ്കര സോഫ്റ്റ്
ആഹ ഭയങ്കര സോഫ്റ്റയിക്കാരൻ ആഹ സോഫ്റ്റ്യിക്കാരൻ ഇല്ല ഇല്ല ഇല്ല അല്ലാത്ത
ഇല്ലേ എല്ലാ തന്നെ വെള്ളം ക ട്ടാണോ ചെയ്യുക വെള്ളം നനച്ചട്ട്
ആഹ് വെള്ളം ഒഴിച്ചിട്ടാണ് കലക്കുക
ഉം
ഉം
തേങ്ങന്ന ഇടൂല അല്
ഏയ് സാധാ അപ്പം ഭാര്യ
ഉം ഉം
ഉം
ഇവിടെ അരി അയച്ചിട്ടാണ് ചൂടൽ
ആഹ് എന്റെ പരയിലൊക്കെ അ ര്യംരക്ക വയ്യ അവക്കൊന്നും പൊടിയണ്ട് ചുട്ടതി ഇഷിക്കല്ല
ആഹ്
കൊട എടുത്ത കുട്ടിയുടെ കൊട കൊണ്ട കൊടുത്തും ചെയ്യ എന്ത് എവിടെ
ഉം മോള് വന്നോ
ആ ഇല്ലേ ഓള് സ്കൂള്ക്ക്‌ വാണേയ് കുട്ടിടെ കൊട കൊണ്ടെടുക്കേ അന്റെ കൊടട്ത്തിട്ട് പൊയ്ക്കോ അന്റെ കൊട സ്കൂൾലാ ആ തനിയെ വിൾച്ചർഞ്ഞാള അല്ലെ ഇജ്ജ് പറഞ്ഞട അവിടെ ചെല്ല്പോ ഉസ്താദിനോട്
ഉം
മദ്രസയിൽ നിന്ന് മഴല്ല പിന്നെ കുട്ടിന്ന് മദ്രസട്ട് വരുമ്പോ മഴയൊക്കെ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അവളോട് കൊടന്ന് എതായാലും സ്കൂൾക്ക അമ്മമാർക്ക കൂടെ പോ ഇല്ല മദ്രസയുടെ അമ്മമാർക്ക കൂടെ ഇങ്ങ് വാ മദ്രസയുടെ ഉമ്മറത്ത് കൂടെ ഓള് സ്കൂളക്ക് പോവ അപ്പൊ മദ്രാസ യില് കോട കൊടുത്തിട്ട് പോയാ മതി.
ആഹ് ആഹ്
പിന്നെ എന്താ
പിന്നെ സുഖം വേറെ അങ്ങനെ പോണ് പിന്നെ ഉച്ചക്ക് എന്താ ചോറിന്ന്
ഉച്ചക്കു അതന്നെ ഇന്നലെ കൊടുന്നതാ എന്നും വൈകുന്നേരാ മീൻ കൊണ്ട്രലേയ് ആഹ് ഇന്നലെ ചിക്കൻ കൊട്ന്ന് ഇന്നലെ ഞായറാഴ്ചല്ലേ പിന്നെ
കറി ഉണ്ടാക്കിയാല് അത് ഉച്ചക്ക് രാത്രിയക്കെ അതന്നെ പോരെ വേറെണ്ടാക്കു
ആഹ് അത് മതി രാത്രിക്ക് എന്നും രാത്രിക്ക് ട്ടാ കൊണ്ട്ര ബടെ രാത്രിയാണ് ഭക്ഷണണ്ടാക്കാ രാവിലെ ചോറും ക്കും ചായിം കടിണ്ടാക്കും പിന്നെ വൈകുന്നേരാണ് മീൻ കൊണ്ട്ര അപ്പൊ അങ്ങനെ വൈകുന്നേരാണ് ഇൻക്ക് പണിണ്ടാവുക രാവിലെ ഈ
മീനൊക്കെ ര വൈകുന്നേരം മുറിച്ചീട്ട് ഉണ്ടാക്കണംഞീ
ആഹ് വൈകുന്നേരം വന്നാല് ഞ്ഞി മീൻ മുർച്ച്ണ്ടാക്കണം
ഉം ശരി ചപ്പാത്തിയാണോ രാത്രി അല്ലെങ്കില് ചോറെന്നെ വെക്കോ
ചോറെന്നെ ചപ്പാത്തിയൊന്നും പറ്റൂല ഇവിടെ
ഹഹ പിന്നെ കുട്ടിയൊക്കെന്നിപ്പോ അങ്ങനെ ചെപ്പാത്തിനോടും താല്പര്യം ഉണ്ടാവൂലല്ലോ
ഇല്ലയ് ആർക്കും ഇഷ്ടല്ല തിന്നെങ്കി ഞാൻതിന്നും
കല്യാണം കഴിഞ്ഞ് മോള് ഇവിടെണ്ടോ
ഇല്ലാ ഓളിപ്പോ പത്ത് പതിനഞ്ച് ദിവസം നിന്നിട്ട് പോയി എന്താ പെരുന്നാ.
ഉം അവിടുന്ന് ക്ലാസ്സില് പോയിക്കും.
ആഹ് അവിട്ന്ന് ക്ലാസ്ന് പോയി ഇപ്പം ഡിഗ്രി കഴിഞ്ഞു റിസൾട്ടറിഞ്ഞു ജയിച്ചു ഡിഗ്രി ബികോമേയ്ന്നു
ആരാള്ളത്.
അവിടെ എളയച്ചനും ഒരു നാത്തൂനും നാത്തൂന്റെ കല്യാണം കഴിഞ്ഞേക്കണു പിന്നെ ഒരു മൂത്തച്ഛനും മുത്തച്ചിം അമ്മായിമ്മീം അമ്മോശനും ഉണ്ട്
ഉം
പിന്നെ
ഇപ്പൊ ക്ലാസ്സിലൊക്കേ പോകാനൊക്കെ ബുദ്ധിമുട്ട് ഒന്നുംണ്ടാവൂലേയ്ക്കും
ഏയ് അയ്നൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഉമ്മീം നല്ല പണികള് ചെയ്യും മൂത്തച്ചി ചെയ്യും പിന്നെപ്പൊ ഓൾക്കും ആവശ്യല്ല ഓള് പണി പണിയാള് കഴിഞ്ഞിട്ട് രാവിലെ പണിയാള് കഴഞ്ഞിട്ടാണ്ട് പോകും
ഉം മൂത്തച്ചി വീട്ടിലുണ്ടാവൂല്ലേ
ആഹ് മുത്തച്ചിണ്ട് ഓര് രണ്ടാളും ഏകദേശം ഒപ്പം തന്നെ പോവാ പെരീക്ക് പോകുമ്പോ രണ്ടാൾതും ഒരു റൂട്ടിലാണ് അപ്പൊ രണ്ടാളി ഒപ്പ് ഒപ്പം കൊട്ന്നാക്കും കൊണ്ടേയ് കൊണ്ടോവും ചെയ്യും ഉം.
വീട്ടിലാരുണ്ടാവൂല ഉമ്മ ഒറ്റ
അപ്പൊ വീട്ടിലമ്മീപ്പി ഒറ്റൊക്ക് ഓല് ഓൽക്ക് കൊഴ് പ്പൊന്നൂല്ല്യ പിന്നെ പറിത്രേ അല്ല എളയച്ചൻ മോലിയാരാവാൻ പഠിക്കാ മോയിലരാവാൻ പഠിക്ക അതിന്റെ കൂടെ ഡിഗ്രി രിം പഠിക്ക്ണ്ണ്ട് അപ്പോ
ഉം
ഓന് വേറെ ദൂരെ സ്ഥലത്ത് നിന്നിട്ടാ പഠിക്കണത് അപ്പൊ ഓനുണ്ടാവൂല. അപ്പൊമ്മ ഇപ്പൊ പറയന്നുണ്ട്ത്രേ രണ്ടാള ഇനി ഒപ്പം പറഞ്ഞേയുക്കൂല ഒരാളെ കയറ്റി പറഞ്ഞ് ആയക്കൊള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആഹ് ആഹ് പിന്നി ഓലെ പോരല് രണ്ടാളതും ഒപ്പം തന്നെ ആയി അതീ ഒപ്പം പോവാ ഒപ്പം വരുമ്പോ പിന്നെ അങ്ങനെ ആവാണ്
ആഹ് അവിട്ത്തന്നെ ആയത് കൊണ്ട് ഒരേ റൂട്ട് തന്നെ ആയതുകൊണ്ട് അങ്ങനെല്ലാം. യൂട്യൂബ് മോളെങ്ങനാ ഒറ്റക്ക് വരോ
ഓള് ഒറ്റക്ക് വരും പോവൊക്കെ ചെയ്യും മൂത്തച്ചി അങ്ങനെ ഒറ്റക്ക് പോകും വരുവൊന്നു ഇല്ല അവൾക്ക് ഇങ്ങനെ സ്കൂൾക്ക് പോയി ശീലായിറ്റ് അവിട അങ്ങനെങ്ങോ ട്ടും പോവും ഇങ്ങനെ ഇങ്ങോട്ടും പോരും അങ്ങനെ ചെയ്യലുണ്ട് അപ്പൊ പിന്നെ ഓൾക്കങ്ങനെ ഒറ്റക്ക് വരാൻ എന്തൊന്നും മടിയൊന്നുമില്ല
അടുത്തന്താ കല്യാണം കഴിച്ചത് ദൂരം ഉണ്ടോ
ആ, വലിയ ദൂരൊമൊന്നുമില്ല കാ മണിക്കൂറല്ലെ, ഇരുപത് മിനിറ്റ് ഒക്കെ ഉള്ളു
ഉം
ഉ അപ്പൊ ഓള് അപ്പം ഓ അമ്മോസിനെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ അത്‌ പോലെ തന്നെ ആക്കിയക്കെ തരും കൊണ്ട് പോകയൊക്കെ ചെയ്യും ഉം, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ
ഉം
പിന്നെ എന്തൊക്കെയാ
പിന്നെന്താ അല്ലേ ഇങ്ങനെ പോണ്
പെരേല് ആരൊക്കെയുണ്ട് അന്റെ പെരയില്
എന്റെ വീട്ടില് മൂന്ന് മഴ ഉണ്ട്പ്പൊ അവിടെ ഉം, ഉം ആ
ചോറായോ
ചോറന്ന ആയിട്ടില്ല കല്യാണം കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലൊക്കാണ് അപ്പ പിന്നെ ചോറൊന്നും വേണ്ട.
കൂട്ടാനൊക്കെ കൊണ്ട് പോവുവോ
സ്കൂൾക്ക് അല്ല അവിടുന്ന് വണ്ടി ഉണ്ട് കൂട്ടാനെ, ആ അങ്ങനെ ഞാൻ ചോറ് കൊണ്ടുവരാൻ പോവാണെന്നു ഏ ആ പഇപ്പങ്ങനെ കൊണ്ട് വരും, കൊണ്ട് പോകല്ല കഴിഞ്ഞ വർഷക്കെ എന്റെ മോക്ക് ചോറ് കൊണ്ടപോകണം, അവള് യു കെ ജി യിൽ ആയതുകൊണ്ട് ചോറ് കൊണ്ടുപോകണം. അപ്പൊ അവനിക്ക് ഉണ്ടാക്കണ ഉപ്പല, അവന്റെ ഉണ്ടാക്കണ ഉപ്പന്റെ പോലത്തെ നിർബന്ധ ആണ് അവൾക്കു വേണെന്ന്. പിന്നെ ബുദ്ധിമുട്ടില്ല, അവക്ക് എതായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പ അവക്കും കൊടുക്കയരുന്നു അപ്പൊ രണ്ടാളും ഒരേ സ്കൂൾ ആയല്ലോ ഓള് കൊണ്ടോവാത്തോണ്ട് ഇപ്പോ എനിക്ക് വേണ്ട, അല്ലെ ഓള് കൊണ്ട് പോകുമ്പോ വാശിയായിരുന്നു എനിക്ക് വേണം എന്നല്ലേ
ആഹ്
ഓക്കെ ഓക്കെ വേണ്ടാത്തോണ്ട് കൊണ്ട് പോയില്ല എന്തെങ്കിലും കൊടുത്തുട്ടോ കോഴമുട്ടയൊക്കെ പൊരിച്ചിട്ടോ കൊടുക്കട്ടോ ചമ്മന്തിയാണ് കൂടുതല് ഇഷ്ടം അപ്പൊ അത്ണ്ടാക്കി
ആഹ്
ഉം
എന്നാ വേറെൊന്നുംല്ലല്ലോ
പ്രത്യേകിച്ചൊന്നുല്ല, ആ ശരി
എന്ന ശരി ഉം ഉം